ഹലോ ആ കേക്കാവോ കേക്ക സുഖം ഫുഡ് കഴച്ചരുന്നോ
ഫുഡ് കയ്ച്ചു ഫുഡ് കയ്ച്ചു
ആ കഴിച്ചു കഴിച്ചു ഉ ഇപ്പ എന്താ വച്ചേ വിശേഷം എന്താ വറത്തേരിക്കും ഇപ്പ എന്തോ ചെയ്യുന്നു
ഞാനിപ്പം ഡേറ്റ എൻട്രി കോഴ്സ് ചെയ്യതായിരിക്കുന്ന സർട്ടിഫ ടിക്കറ്റ് കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കി എവിടെയെങ്കിലും ജോലി നോക്കായിരുന്നു ഇയാളോ
അ ഞാന് ഇപ്പൊന്നു ചെയ്യന്നില്ല പി ജി ന്നും പറഞ്ഞിട്ട് നിന്ന് എന്താ
അടുത്ത് ആ എന്തോ ഞാനോ ഡിഗ്രി ആണോ ഡിഗ്രില്ല ബി
എവിടെയ പോയന്ന് പറഞ്ഞില്ലേ അല്ല ഇപ്പ എവിടെയ ഒന്ന് വേറെന്തോ ചെയ്യുന്ന പറഞ്ഞില്ലേ ആ ആ ആ ആ എളുപ്പണ്ടോ പടി
ബാറ്റൻ ബഴസ ആ ആ അത് ബേസിക് ആയി മറ്റുള്ള കാര്യങ്ങളാണ് എടാ പറഞ്ഞു തരഞ്ഞത് കൊണ്ട് എളുപ്പുണ്ട് ആ ആ
ആ ആ ആ എത്രറത്ൻ വല കൊഴപ്പമില്ല എന്താ എന്തോന്ന് വീട്ട വെറുതെ വീട്ടില ഇരിക്കന്ന് ഓ വേറെൊന്നും ചെയ്യാൻ പ്രത്യേകിച്ചച്ച്ന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി അത്രോളം ഒന്നും പോയില്ല യാത്ര പോയായിരുന്നോ എവിടെയെങ്കിലും
ഇല്ലടാ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങന അങ്ങനെ യാത്രയൊന്നും പോയില്ല ആ ഇപ്പൊ എവിടെയെങ്കിലും ഇറങ്ങാ അതെ അതെ
ഇവിടെ മഴയനൊക്കെ ആയത കൊണ്ട് ഇറങ്ങാൻ പറ്റ ചലല്ലി
ഇല്ല ഇല്ല പിന്നെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഇടക്ക പോയി
ആ അവിടെ പോയിട്ട് എന്തോ
അവിടെ പോയിട്ട് അടിപൊളിയ ആായിന്ന് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിന്ന്
ഉം ഉം ഉം ഉ അവിടെൊക്കെ കാണാൻ പോയുന്ന ചുറ്റ ചുറ്റുപാടും
ചുറ്റിപടുവോ അവള് കൊറെേ സ്ഥലൊക്കെ കാണിച്ചു തന്ന്
ആ ഇഷ്ടപ്പെട്ടോ പോയിട്ട് ഉം ഉം ആരൊക്കെ ഉണ്ടായിുന്ന ഒരുപാട് പേരുണ്ടായിുന്ന
ഓ രണ്ട മൂന്ന് പേരുണ്ടായിരുന്നു മൂന്നാല് പേരുണ്ടായിരുന്നു നമ്മള് കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ തമര് ആ ആ
എന്തൊക്കെയാ വിശേഷം
വിശേഷംന്നുല്ല മഴയൊക്കെ ഇങ്ങനെ തോന്ന വന്നും പോയി
നല്ല മഴയുണ്ടോ
ആ രാവിലെ ഉണ്ടായിരുന്നല്ല മഴ
പിന്നീട്
പിന്നീട് അങ്ങ് വിറിച്ച അവിടെയാ
ഇവിടെ ആ നല്ല മഴണ്ട് അത്യാവശ്യം ഇടക്കിടക്ക് അല്ലാതെ എപ്പോഴ ഇല്ല പക്ഷെ മഴ പെയ്തെന്ന് അറിയാൻ പറ്റൂല പൊ പേയ്ത് കാണും പക്ഷെ നോക്കുമ്പോഴത്തേക്കും ആ പേ ചെയ്ത് പക്ഷെ ആരെങ്കിലും കണ്ട അതോ ഇല്ലപ്പൊ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫലാണ്
ഓ ഓ അങ്ങനെയല്ലേ ആ ഇവിടെയാണെങ്കിൽ ഫുൾ ചെയറൊക്കെ കൈ കിടക്കുന്നു
ഓ അങ്ങനെ ഉം ഉം ഉം അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ
പിന്നെ വണ്ടിയൊക്കെ ഇടുമ്പഴത്തേക്കേ ആഹ് ആ ഇപ്പം റോഡിന്റെ സൈഡിലൊക്കെ ആണെങ്കില് നമ്മൾക്ക് ശ്രദ്ധിക്ക പോലുംല്ല കുഴി വെള്ളം കിടക്കുന്നോണ്ട് പെട് ട്ടെന്ന് വരാണെ ശ്രദ്ധിക്ക്യൂല്ലാ നേരെ വന്ന് ആ കുഴിക്ക്യാത്തേരിക്കും ആഹ്
അടിപൊളി ഏഹ് അപ്പൊ നല്ല ബുദ്ധിമുട്ടിയന്നെ നടന്ന് വരാനും പോവാനൊക്കെ മഴ കാരണം ഉം ഉം വീ കൊഴപ്പയില്ലല്ലേ
കൊഴപ്പയില്ലാ
ധിയൊന്നും കൊടുക്ക്ന്നില്ലല്ലോ
ഇല്ല ഇല്ല നമ്മള് പഠിച്ചോണ്ടിരുന്നപ്പം ആഹ്
നെറയെ അവ ആഹ് നെറയെ അവധിയൊന്നും അല്ല എന്നാലും ന കോളേജ് പഠിച്ചിര്ന്ന സമയത്ത് അവധി കി ട്ടുവാരുന്നു ഞങ്ങളെ സമയത്തൊന്നും അവധിയൊന്നും ഇല്ല കിട്ടത്തില്ല രാവിലെ എനീക്കിമ്പം മഴയേ ണ് കണ്ടാലും എണീ
ആഹ് അതെ അതെ ശ്ശൊ നമ്മള് പ്രതീക്ഷിച്ചിരിക്ക്യും ന്യൂസ ക്കിട്ട് രാവിലെ എണീക്കും പതിവില്ലാതെ ടീവിയൊക്കെ ഇടും ന്യൂസ് വല്ലോം പറയു ന്നുണ്ടോ അവധിന്ന് ആ ഏഹ് അങ്ങനെയൊന്നും ഇല്ലാ
ഇതൊന്ന് പ്രഖ്യാപിച്ചെങ്കിന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്നിട്ട് പിന്നീട് നിരാശയോടെ കയറി അങ്ങ് പോവും ചെലസവസങ്ങളിലാകെ മടിക്കിം ചെയ്യും എന്നാലും പോയല്ലോ ഇവറ്റാ അറ്റൻഡൻസ് മസ്റ്റല്ലേ
അതെ അതെ അതെ ഉം ഈ മഴയ ത്ത് നനഞ്ഞ് ബസില് കേറി അവട്ന്ന് നനഞ്ഞ്
ആഹ് തിരിച്ച് വർണൊര് വല്ലാത്ത അവസ്ഥയന്നല്ലെ
അതെ അതെ
ക്കണ്ടോ പഠിച്ച കോളേജില്
പിന്നെ
ഉം ഉം ക്യാമ്പസെക്കെ എങ്ങനെയാ അടിപൊളിയാണോ
ക്യാമ്പസ് അത്ര അടിപൊളിയൊന്നു അല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അടിപൊളിയാണ്
അടിപൊളി ക്ലാസ് വൈബായിരുന്നല്ലേ
ഓഹ് ക്ലാസ് വൈബൊക്കെയാണ്. നമ്മൾ എറങ്ങിയേന് ശേഷമാണ് കോളേജ് പിന്നേ ടീച്ചേഴ്സ് അത്ര കമ്പനിയൊന്നൂല്ല. ടീ ച്ചേഴ്സ്. കൂടെള്ളവരെ തന്നെ മിസ്സ് ചെയ്യണ്
കൂടെ ഉള്ളവരെയോ? ഇപ്പഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോകുന്നുണ്ടോ ഉം. എത്ര വർഷവായി കഴിഞ്ഞിട്ട്?
ഇപ്പം രണ്ട് വർഷായോ ഒന്നര വർഷോ? എന്തോ ആയി.
ആയ ല്ലേ. ആഹ് ആഹ് ആഹ് അപ്പം നന്നായിട്ട് മിസ് ചെയ്യു അല്ലേ
സ്റ്റോറീടെ സ്റ്റോറിയൊക്ക നമ്മളിങ്ങനെ അച്ചീവ്ട് ആയി വന്ന് കെടക്കും ആഹ് അപ്പഴ്ത്തേക്ക് നോക്കുമ്പഴ്ത്തേക്ക്‌ ഇപ്പൊ ഒൺ ഇയർ ഒക്കെ ആകുമ്പഴ് ത്തേക്ക് നമുക്ക് വീണ്ടും അത് വന്ന് കിടക്കോല്ലോ അപ്പഴ്ത്തേക്ക് ഇങ്ങനെ ആലോയിക്കും ഹലോ
എന്തോ വന്ന് കിടക്ക് ന്നെ?
അല്ല നമ്മള് ഇപ്പ ഇൻസ്റ്റഗ്രാമില് സ്റ്റോറീസ് ആഹ് ഒരു വർഷം ആവുമ്പഴ്ത്തേ ക്ക് വന്ന് കിട
ഓ അത് കാണുമ്പോഴത്തേക്ക് ഫീലെയ്യും. ആ ഒന്നുകൂടെ തിരിച്ചു പോയി അവിടെ ഇരുന്നെങ്കിൽ
ആ.. എനിക്ക് അതിന് ഈ പത്ത് പ്ലസ്- പ്ലസ്‌. ടു അത്ര അങ്ങനെ- ഓർമ്മയില്ല പക്ഷെ കോളേജ് ലൈഫ്ന്ന് പറയുമ്പോഴേ- കുറേ.. ഇൻസിഡന്റ്സ്.
ആ.. ഭയങ്കര തമാശ പറഞ്ഞും ഒരുമിചോക്ക നടന്നു പോകുല്ലേ. ഒരുപാട് ദൂരം ഉണ്ടെന്ന്ല്ലേ പറഞ്ഞെ.
അതെ അതെ ഒരുമിച്ച് പോകുമ്പോ- അവിടെയൊക്കെ മാങ്ങ, മാവിന്നോ ക്കെ മാങ്ങൊക്കെ പറിക്കൂ ആ.. ക്ലാസ് ഇരുന്നു വരെ നമ്മളെ കഴിച്ചിട്ടുണ്ട്.
എന്നിട്ട് ഫ്രണ്ട്സിന്റെടെ- എവിടെങ്കിലുക്കെ പോവോ? കോളേജിൽ നിന്ന്. ക്ലാസ് കാട്ട് ചെയ്‌തോ തോ.. അങ്ങനെങ്കില്-
കട്ടി ചെയ്‌തോന്നും പോവുല അല്ലാതെ പോയിട്ടുണ്ട്. നമ്മക്കിപ്പം ഈ.. ഈ.. സർട്ടിഫിക്കറ്റ്- ഒക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോഴ- ത്തക്ക് രാവിലെ കൊടുത്തിട്ടപ്പം- സമയം ഉണ്ടല്ലോ നമുക്ക് അവിടെ ബസ്, ആ... റൂട്ടില് ബസ്ഒന്നുല്ല.
ഓ.. ഓ.. അങ്ങനത്തെ കോളേജ് ആണോ?
അതെ.. അതെ. ഇപ്പഴല്ലേ ഇപ്പം മറ്റേ ഗ്രാമം ഉണ്ടീന്നൊക്കെ പറഞ്ഞേ, ഏ.. !
വനത്തിലാണോ ശരി.
ആ.. ചെറിയ ഒരു വനം.
ഉം.. കാടാണല്ലേ അപ്പോ അപ്പോ അവിടെ- മൃഗങ്ങളുണ്ട കാട്ടില്?
ഉണ്ട്... ഉണ്ട് ഒന് ഉണ്ട് ഇടക്കൊക്കെ- വരും ഓരോന്ന്. കൊരങ്ങനൊക്കെ വരും. അതെ... അതെ... ആ ഇപ്പം- പ്പം ഞാ ഇടയ്ക്ക് പോയപ്പോഴത്തേക്ക് നിറയ ഇപ്പോഴത്തെ ആ ഇപ്പം വിഷെടുത്ത ഒരുപാട് പേരക്ക കണ്ട് മ്.. ആ ഇപ്പൊ കോളേജൊക്കെ നല്ല മാറി അമ്മൾ പട്-
പ്പ അവര് ചോദിച്ചോ ക്യാമ്പസ് എങ്ങനെയാണ്ന്ന് ഒന്ന് ചെയ് ചോദ
അയിൻ്റട്ത്ത് ചോയ്ച്ച് ഇവിടെ ഉം.. മുമ്പ് പഠിച്ചിരുന്നാണോന്ന് ചയിിച്ചു ൻ ചോദിച്ചു ക്യാമ്പസ് എങ്ങനെ ഉണ്ടന്ന് വായിച്ചപ്പം പറഞ്ഞഞ് ആഹ കൊഴപ്പില്ലേച്ചീന്നൊറങ്ങി.
ഓ ഇഷ്ടപ്പെട്ട് കാണണംല്ലേ.. ചിലർക്ക് കാട് വൈഭ- ക്ക ഭയങ്കര ഇഷ്ടായിരിക്കും അവിടെ ഉള്ളം ക വഴിയിലൊക്കെ ഇതൊക്കെ കാണുമ്പോഴേ ചെലർക്ക് ഇഷ്
ആഹ ആഹ. ആ ഇപ്പൊ കോളേജും നല്ല ഒ ഇതാക്കി ഇപ്പൊ കാണുമ്പോ തന്നെ അവിടക്ക മുമ്പൊക്കേണെങ്കി നമ്മൾ പഠിച്ചൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെ ഒരുമാതിരി കാട. കാ ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോ കാടൊക്കെ പിടിച്ച് കിടക്കുവായിരുന്നു ഇപ്പ അതൊക്കെ വെട്ടി.
ഉം സെക്യൂരിറ്റിയൊക്കെ മിസ്സെ യ്യുന്നുണ്ടോ അ അത് ചില കോളേജസിലെ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കര സ്നേഹായിരിക്കും. ഞ എറെ കോളേജില് ഭയങ്കര സ്നേഹമായിരുന്നു
അതെല്ലേ ആ ഞങ്ങക്ക് ന്നങ്ങട ട്ത്ത് ഭയങ്കര സ്നേഹമാണ് നമ്മളങ്ങോട്ട് സ്നേഹംൊന്നും കാണിക്കൂല്ല അമ്മല് അ അതങ്ങനെയാണ്. നമ്മള് ഒരുപാട് സ്നേഹിച്ചാലേ നമുക്ക് പണി തരും.
ഓ അങ്ങനെ ആ ആ് എന്റെ കോളേജില് നല്ലൊരു നല്ലൊരു സെക്യൂരിറ്റിയാരുന്നു. എക്ക് തോന്നുന്നു എല്ലാർക്കും ഇഷ്ടപ്പെടും പോയ ഉടനെ തന്നെ ആ... ആളുടെ മുഹോലെ കാണുന്നത് അപ്പൊ തന്നെ ആ ദിവസം നല്ല സന്തോഷംള്ളതാവും അങ്ങനത്തൊരാ ഇതാണ് അ പിന്നെ എന്റത് ഇതുപോലെ. കാട് ഇത് തന്ന കാട്ന്ന് പറഞ്ഞാ നല്ല കാടല്ല വീടുകളൊക്കെയുണ്ട ടുത്ത്. എന്നാലും ഏകദേശംയാളുടെ വോയ്സി പോലെ തന്നെ.
അതെല്ലേ.
ഉള്ളിലോട്ടാണ് പിന്നെവര് ബസ്സൊക്കെ രണ്ട് ബസ്സൊക്കെ കേയറി പോണം. വീട്ടീന്ന് ആ ഇപ്പം ആ ആദ്യത്തെ ബസ്ുകർ കഴിഞ്ഞാൽ പെട്ടന്നൊെ കിട്ടും അത് പെട്ടെന്ന് എുകയും ചെയ്യും പിന്നെ രണ്ടാത് രം കുറെേ സമയ എടുക്കും അവിടെ നിന്ന എ എന്നച്ചാ വെറുതെ നിക്ക നമ്മൾ നേരത്തെ പോയി വെറുതെ നിക്കണം. പിന്നവിടിന്നിങ്ങെനെ പോവുമ്പോ ഞങ്ങടെ കോളേജിൽപോണവിടെ റെയിൽവേ ക്രോസൊക്കെണ്ട്. അപ്പത്തേക്കും ആ ക്രോസിന്റെ അവിടെ ട്രെയിന് വരയാണെങ്ക പിന്നെ നടത്തിയിടും അങ്ങനെയൊക്കെ വരുമ്പോ കോളേജിൽ ലേറ്റ് ആകും പിന്നെ ഞങ്ങൾ മാക്സിമം ലേറ്റ ആയാണ് കേയറുന്നത് ഒരു പിരീഡ ഒക്കെ ല മറ്റായി കേരളം ആദ്യത്തെ വർഷവും ഭയങ്കര ഡീസന്റ് ആയിരുന്നു ആദ്യത്തെ വർഷംന്ന് പറയുമ്പോ ഉ നേരത്തെ ക്ലാസ്സിന് കയറും നേരത്തെ പോവും എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മള ഞാനും എന്റെ ഫ്രണ്ട്സ ഒക്കെ ചേർന്നായിരിക്കും കഥകെ തുറന്ന് അത് തീർന്ന് ക്ലാസ്സിന്റെ പിന്നീട് പിന്നീട് സെക്കൻഡീയർ ഒക്കെ ആയ. പ്പോ ഓ കോളേജിലായല്ലോ എന്നുള്ള മനസ്സൽ ആ രു ചിന്ത പിന്നന്നപ്പം പിന്നെ ഒരു പിരീഡ് ലേറ്റായി കേറുന്നു, പിന്നെ എല്ലാരും. പോയി കാണുന്നു ഭങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കോളേജ് അപ്പഴത്തേക്കും ഓരോരുത്തരായിട്ട് കാണണം സെക്യൂരിറ്റി മുതല മുകളിലോട്ട് ഇരിക്കുന്ന പ്രിൻസിപ്പൾ വരെല്ല കാണണം കണ്ടവരുടെ അടുത്തൊക്കെ എന്തുകൊണ്ട് താമസിച്ചു എന്നുള്ള ഇതൊക്കെ കൊടുത്തിട്ട് താഴെ വരണം പിന്നെ ക്ലാസ്സൽ ആദ്യത്തെ പിറ്റീട് തീതാറായ സമയമായിരിക്കും അപ്പഴത്തേക്ക് കയറ്റത്തില്ല കയറ്റാതെ വരുമ്പോ പൊറത്തിരിക്കും.
ആ ആ കോളേജ് ഇതന്ന് പറയുമ്പോഴത്തേക്ക് വേ വൈബിന്നല്ലേ
ആഹ അതൊരു പ്രത്യേക എന്ന് പറയുമ്പോ ന- വേറെ ആർക്കും പററയാൻ പറ്റാത്ത അത്രയും മനോഹരമായ ഒരു കാലഘട്ടം എന്നൊക്കെ വേണങ്കി പറയാം. ഉം പലർ പിന്നെ പലർക്കും പല ഇതായിരിക്കും. കോളേജ് ലൈഫ്ന്ന് പറഞ്ഞ് ചിലർക്ക് നല്ലതായിരിക്കാം ചിലർക്ക് മോശായിരിക്കാം. ആഹ് ചിലർക്ക്‌ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടു പോരാൻ പറ്റാത്ത അത്രേം അറ്റാച്ച്മെന്റ് ഉള്ളവര് കാണും. കോളേജു ആയിട്ട് അങ്ങനെ പക്ഷെ താൻ ഇതിലേത് ക്യാറ്റഗറി?
ഏ ഞാന് ഫ്രണ്ട്സിനെ മിസ്സിയ്യും അല്ലാതെ വ്യേറൊന്നുംല്ല ഫ്രണ്ട്സിനെ
ഉം ഞാന് എന്താ പറഞ്ഞ ഇനിയും അങ്ങനെ അവിടെ പോയൊന്ന് പഠിക്കണം അങ്ങനെ ഒന്നും ഇല്ല. ഫ്രണ്ട്സിനെ മിസ്സീത് ഇത് തന്നെ എൻഡ് ചെയ്ത് ഫ്രണ്ട്സിന്റെറെ കൂടെ കൊറെ എത്ര ന